ഹലോ
ഓഹ്
ഹലോ ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട്
ആഹ് സുഖാണോ
ഹലോ ആഹ് സുഖാണ്
ഭക്ഷണം ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഭക്ഷണാക്കെ കഴിച്ചു രാവിൽകത്തെ മക്കളെ സ്കൂൾ ഏഹ്
മക്കളെ ക്ലാസ്സിൽ വിട്ടോ
ആഹ് ക്ലാസ്സില് വിട്ടു
എന്ത് കടിയാ ഉണ്ടാക്കിയത്
രാവിലെ ഇന്ന് ചപ്പാത്തി
ആഹ് രാവിലെ എണീറ്റ് ചപ്പാത്തി ഉണ്ടാക്കും അല്ലെ ആഹ്
ആഹ് രാവിലെ നീച്ച് ഉണ്ടാക്കും
എത്ര മണിക്കൊക്കെ എണീക്കും അപ്പോ
എണീക്കാൻ അഞ്ചു മണിയാവും അഞ്ചുമണി നാലര നാലാൾക്കാരുണ്ട് മദ്രസ് പോവാള്ളത് ആഹ് അല്ലേ ചെറുത് പോവൂല്ല അല്ലാത്ത മൂന്നാള് ആൾക്കാരും പോവും ചെറുത്
ആഹ് ചെറുത് ആഹ് ചെറുത് ചെറുതല്ലേ
ഉം
അപ്പം ചപ്പാത്തിന്റെ കൂടെ എന്താ കറിയോക്കെ ഉണ്ടാക്കാ
കറി കറി കോഴിക്കറി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മള് ഈ ഓ പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഇട്ട്കാണ്ട്
ആഹ് ആഹ് ആ
എഗ്ട്ട് എഗ് ഒക്കെ ഇട്ട്കാണ്ട് വെക്കും
എഗ് ആഹ് ആഹ് ആഹ് എങ്ങനെ ഒരുമിച്ച് ആ മറ്റേ പൊ ഇതും ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി വെക്കുവായിരിക്കും അല്ലേ
ആഹ് ആഹ്
ആഹ് ചിക്കൻ കറി
തേ ഉം തേങ്ങ അരച്ച്ങ്ങാണ്ട് അങ്ങനെ വെക്കും
ആഹ് തേങ്ങ അരച്ച് വെക്കും അല്ലേ
ആ ആ തേങ്ങയരച്ച് വെച്ചാലെ പറ്റൊള്ളൂ ഇവിടെ അതാണ്. ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെയാവുമ്പളെ.
എല്ലാ കറിയിലും തേങ്ങയരക്കും.
ഉം രാവിലെയങ്ങനെ ചപ്പാത്തി പത്തിരി നൂൽപുട്ട് അങ്ങനൊത്തൊക്കെ ഇണ്ടാക്കുമ്പോ
ഉം തേങ്ങയരച്ചുവെക്കും.
തേങ്ങയരച്ചുവെക്കും.
ഉം ഞങ്ങള് വന്നേ തേങ്ങയരച്ചുവെക്കും പക്ഷെ നമുക്കങ്ങനെ തേങ്ങയില്ലാത്തൊണ്ട്.
ഉം തേങ്ങയില്ല
തേങ്ങയില്ല നമുക്കതെ രണ്ടുമൂന്ന് തെങ്ങൊക്കൊള്ളൂ പക്ഷെ രണ്ടുന്നെണ്ണം കായ്ക്കുന്നൊന്നുവല്ല. അതുകൊണ്ടുപിന്നെ തേങ്ങയില്ല അതുകൊണ്ട് എന്നെ എണ്ണേല എല്ലാം വെക്കാറ് എണ്ണേലിങ്ങനെ ചുമ്മാ ഇതാ ക്കിയെടുക്കും കടുകുപൊട്ടിച്ചെടുക്കും.
അത്ശെരി
തേങ്ങേന്റെ കാര്യത്തിൽ നമ്മുക്കുഭയങ്കര കഷ്ടപ്പാടാണ്.
നമുക്ക് തേങ്ങയൊണ്ട്ലേ
ആഹ് അപ്പൊ എണ്ണ എങ്ങനെയാ നിങ്ങള് ആക്കുവ ഹലോ ഹലോ ഹലോ റേയ്ഞ്ച് പോയിന്നു തോന്നുന്നു. നെറ്റുവർക്കില്ലാന്നു തോന്നുന്നു നെറ്റുവർക്കൊള്ള സ്ഥലത്തേക്ക് പോവ്വോ